ആഹ് പി കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ് എന്തായി പിന്നെ പണിയൊക്കെ കഴീഞ്ഞോ
പണി കഴിഞ്ഞു
ആഹ് ഇന്ന് വെയില തുണിയൊക്കെ ഇട്ടാ മള്ളോട്ട് ഇട്ടാ ആഹ് ഇ ദൊന്നോ സ്പെഷല നാളത്തെേക്ക
സ്പെഷ്യല് നാളെ ഇപ്പം ഇതാമ്പലി പെരുന്നാളാണല്ലോ
ആഹ്
ആ വേറെ തിക്കടിയ ഉണ്ടാക്കും ഞങ്ങള് ഇല്ല തിക്കടി ഉണ്ടാക്കും തിക്കടിയന്ന് പറഞ്ഞ അത്ണ്ടാക്കും
ആഹ് അതെങ്ക വലിയ കാര്യണോ
ആഹ് അതെ അതെ അതെ ഞങ്ങള് മിക്കപ്പോഴും തന്നെ ഈ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു വിശേഷ ദിവസംക്കെ വരുമ്പോ ഇ തിക്കടി ഉണ്ടാക്കും
കിച്ചടിയ
ആഹ് തിക്കടീന്ന് പറയും തിക്കടി
അങനെന്തൂട്ടാ
ഈ പിടീ എന്ന് കേട്ടിട്ടില്ലേ
ആഹ് പിടീണ്ട് ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുക്കിലേ
ഉണ്ടയാക്കി എടുക്കണം അത് പിടിയായിട്ടല്ല നമ്മളെങ്ങനാന്ന് വെച്ചാൽ എങ്ങനെ പൊടി വാട്ടുവല്ലോ
ആ പത്തിരിക്ക് വാ
അ ആ വാട്ട്ന്ന പോല വാട്ടീട്ട് കുഞ്ഞു ഉണ്ടകളാക്കും കുഞ്ഞുണ്ടകളാക്കീട്ട് തേങ്ങാപ്പാലാണ് ഇതുണ്ടാക്കണത്
ആഹ് ഉവ്വ തേങ്ങാപാല്ലാണ് കുഞ്ഞുണ്ടയാക്കി എടുത്തിട്ട് നമ്മള് തങ്ങാ പാലിങ്ങനെ പ അ അ ഉണ്ട അയിലേക്കിടും
ആ അതെ കുഞ്ഞുണ്ട അതാക്കീട്ട് തേങ്ങാപ്പാല് എടുത്തിട്ട് അതില് അത് തെളപ്പിക്കും തേങ്ങാപ്പാല് തെളച്ചു വെരുമ്പഴ്ത്തേക്ക് ഈ ഉണ്ടകള് അതിനാത്തേക്കിടും
അ ആ
ആഹ് എന്നിട്ട് ഇത് ഒരു ഒന്ന് നന്നായിട്ട് ഒന്ന് തെളച്ച കഴിയുമ്പഴ്ത്തേക്ക് അത് വേവൂല്ലോ
ഔവോവ
ആഹ് വെന്ത് അതിന്റെ ഇത് തേങ്ങാപ്പ ഇത് ഇടണേന്റ ആ വെള്ളം ഒരുപാട് വെള്ളം വെക്കൂല
ആഹ് കൊറച്ച് വള്ളം എന്താന്ന് വെച്ചാ പൊടി വെന്തേക്കണ പൊടിയാണല്ല
ആഹ് ആഹ് അതോണ്ട് അത് കഴിഞ്ഞ് ആ അത് കഴിഞ്ഞിട്ടന്ന് തെളച്ചു കഴിയുമ്പഴ്ത്തേക്ക് നല്ല അത്യാവശ്യം നല്ല കുറുകും
ആഹ് ഉവ്വ ഉവ്വ ഉവ്വ
കുറുകൂല എന്നാലും ആ എന്നിട്ട് പിന്നെ അത് താളിക്കും താളിക്കണേന്ന് വെച്ചാ ഉള്ളിയും കടുകിടൂല ട്ടൊ
ആഹ്
ഉള്ളിയും കറുവേപ്പിലേം ചെറിയുള്ളി കറിവേപ്പ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് താളി അപ്പൊ നമ്മള് ഈ ചെറിയ ജീര ചെറിയ ജീരകമാണ് അതിന് ചേർക്കണത്
ചെറിയ ചീരകം പൊടിയിൽ ചേർക്കുവോ അതാ
ആ ആ പൊടി പൊടിയിലല്ല നമ്മളീ ഈ ഇതിനാത്തേക്ക് ഇടൂള്ളൂ വെ തെള ആ തെളച്ചു വരുമ്പോഴ്ത്തേക്കും അതിനാത്തേക്ക് ഇട്ട് കൊടുക്കും നല്ലൊരു മണം
കിട്ടാം വേണ്ടീട്ട പൊടിയിലേക്കല്ലാണ്ട് സെപ്പറേറ്റ് ഒന്നും ഇടണ്ടാല്ലേ പൊടി സാതാ പോലന്നെ ഉപ്പും മാ മാത്രം മതി
ഉപ്പ് മഞ്ഞപ്പൊടി ഇടാൻ വേണങ്കി മഞ്ഞക്കളറിൽ ഇരിക്കുന്ന ഒരു പ്രത്യേകൊരിതാണല്ലോ ആഹ് മഞ്ഞപ്പൊടി ഇടും ഞങ്ങള്
അതെ ആ എന്നിട്ട് അത് ഇങ്ങനെ കാണിച്ചോണ്ട് പിന്നെ എറച്ചിട്ട് ഇളക്കുവോ
ഇല്ല എർച്ചിട്ട് എളക്കൂല്ല അതിങ്ങനെ ഇങ്ങനെ ഇരിക്കാ എന്നിട്ട് പിന്നെ അത് കോരി ഒഴിച്ചാ കേട്ട എർച്ചിയും സെപ്പറേറ്റ് എറച്ചി കറീം
കാട്ടി വെക്കും എന്നിട്ട് ആവശ്യാള്ളോര് ആവശ്യാള്ളത് കൂട്ടുവല്ലേ
ആഹ് കൂട്ടും അങ്ങനെയാ എറച്ചിക്കാത്തേക്കിടൂല
ആഹ് ഉവ്വ ഉവ്വ മനസ്സിലായി
ആഹ് ആഹ് ആഹ് ഇതിനാത്തീന്ന് കപ്പ് പ്പ് കപ്പ പുഴുക്കൊക്കെ പോലത്തെ ആ ഒര്
ആഹ് ഉവ്വ ഉവ്വ ആഹ് നിങ്ങളപ്പം സ്പെഷ്യലായിട്ട് അതാ എല്ലാർക്കും നിർബന്ധാണ് അതല്ലെ
ആഹ് അതെ അല്ലെ എന്നിട്ട് പിന്നെ വേണ്ടവർക്ക് പത്തിരി മേടിക്കും പിള്ളേർക്കൊക്കെ കൂടുലും പത്തിരിയും തേങ്ങാ പാലും എടുക്കും
പത്തിരി തേങ്ങാ പാലുമായിട്ട് കൂട്ടും. ആഹ്
തേങ്ങാപ്പാല് ഉണ്ടാ നിങ്ങള്
ഞങ്ങള് തേങ്ങാപ്പാല് പൊതുവേ കുറവാണ് തേങ്ങാപ്പാല് പിള്ളേർക്കൊന്നും വലിയ കാര്യമില്ല പിന്നെ കറി വേണം.
ആഹ് അതേല്ലേ
ഇറച്ചിക്കറി വേണം അത് കാരണം എല്ലാം പത്തിരി ഉണ്ടാക്കുള്ളൂ.
ആഹ് ഇവിടെ ഇറച്ചിക്കറിയും വേണം ഇറച്ചിക്കറി ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കയും ചെയ്യണം തേങ്ങാപ്പാലും വേണം.
ആഹ് തേങ്ങാപ്പാലും നിർബന്ധാല്ലേ ആദ്യൊക്കെ പണ്ടൊക്കെ ഞങ്ങക്ക് ഒരുപാട് തേങ്ങാപ്പാല് എടുക്കുവാർന്നിട്ടാ.
ആഹ് ആഹ് നിങ്ങള് എങ്ങനെ തേങ്ങാപ്പാല് എടു ക തേങ്ങാപ്പാല് മാത്രമുള്ളോ അതോ താളിക്കുവോ തേങ്ങാപ്പാല്.
ഇല്ല ഞങ്ങള് തേങ്ങാപ്പാല് താളിക്കൊന്നും ഇല്ല. ഏഹ് നിങ്ങള് താളി ളിക്കുവോ
ആഹ് താളിക്കും
അതെങ്ങനെയാ താളിക്കണെ.
ഏഹ് ഞങ്ങള് തേങ്ങാപ്പാല് എടുത്തിട്ട് ഏഹ്. ഇത് ഇതുപോലെ തന്നെ എണ്ണയില് ഏഹ് ചെറിയ ഉള്ളി. കറിവേപ്പിലയും കൂടെ ഇടും.
എന്നിട്ടത് ഇപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ വെച്ച് താളിച്ചൂണ്ടി ഈ. തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കും. അങ്ങോട്ടേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കും ചൂടാക്കി എടുക്കുള്ളൂ. ആഹ് ഉവ്വ ഉവ്വ ഉവ്വ അപ്പൊ മതി ചെറിയ ഉപ്പിടായിരിക്കും. അല്ലേ തേങ്ങാ ആഹ് അത് നല്ലതായിരിക്കും കൂടെ താളിക്കുമ്പം.
താളിക്കുമ്പോ എന്നണ്ട് അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ മാത്രം ഒരു പച്ച ചുവക്കുവല്ലോ.
ആഹ് അല്ലെങ്കിൽ ഒരു പച്ച ചൊവ ഉണ്ടാവും അതിന്.
ആഹ് ആഹ് ആഹ് അങ്ങനെ പത്തിരിക്ക് ചാറ്.
അതെനിക്കറിയാൻ വേണ്ടില്ലാട്ടാ ഞാനിപ്പം ആദ്യമായിട്ട് കേക്കണെയാ.
ആഹ് ഇന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പം ഇറച്ചി നല്ല കുഴമ്പ് പോലെ ആക്കി എടുത്തിട്ടേ.
ആഹ് ഉവ്വ ഉവ്വ
ആഹ് മറ്റേത് അങ്ങനെ തേങ്ങാപ്പാല് പത്തരിക്ക് നിങ്ങള് പത്തരി ഉണ്ടാക്കുവാണോ.
ഞങ്ങള് പത്തിരി ഉണ്ടാക്കല്ല. ഞങ്ങളുടെ നാത്തൂനിക്ക് ഇവിടെ പത്തിരിയുടെ കച്ചവടാണ്.
ആഹ്
അപ്പൊ അത് കാരണം വാപ്പ ഇവിടന്ന് വാപ്പ പോയി മേടിച്ചു കൊണ്ട് വരും അത് കുറച്ച് ദൂരയാണ്.
അതേല്ലേ ആഹ് ആഹ്.
അപ്പൊ അവർക്ക് ഇവിടങ്ങളിലുള്ളവർക്കൊക്കെ കൊടുക്കും ഞങ്ങളുടെ ഈ ഏരിയായിലുള്ളവർക്കൊക്കെ എല്ലാവരും ചോദി നാളെപ്പം നൈസ് പത്തിരി. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഓഡറുണ്ടാവും. ഇവിടങ്ങളിൽ നിന്ന് മിക്ക വീടുകളിൽ നിന്ന് ഓർഡർ കൊടുക്കും. കടകളീന്ന് എല്ലായിടത്തും ഓർഡറ് കൊടുക്കും. രാവിലെ എല്ലാരും പത്തിരി മേടിക്കല്ലേ. അപ്പൊ അതിന് വേണ്ടി വാപ്പ ഇവിടുന്ന് വിളിക്കാൻ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പം. ആ കൂട്ടത്തില് ഞങ്ങൾക്ക് കൊണ്ട് വരും. ഞങ്ങളും ഉ ണ്ട് ചേട്ടന്റെ വീട്ടിലും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ രണ്ട് വീട്ടിലോട്ടും. വാപ്പ കൊണ്ടന്ന് തരും. അപ്പ അങ്ങനെ അവർക്ക് ആ താരണം പത്തിരിനിയിപ്പണ്ടാക്കൂല. പ ത്തിരി അങ്ങനെ കുണ്ടര്ല്. പത്തിരി രാവിലെ പാപ്പ അവ്ടെ പോയി കൊണ്ടരലാണ് പതിവ്. ആ ഇണ്ടാ ക്കലും നടക്കൂലുണ്ടാക്കല. അല്ലാത്തപ്പോണ്ടാക്കല്ണ്ട് ട്ടോ ഞാൻ.
ആ അല്ലാതെ പക്ഷെ അതുപോലെ നൈസ്പത്തിരികിട്ടൂലല്ലോ.
നൈസ്ത്തിരി ട്ടൂല്ല നമ്മളണ്ടാക്ക്ണ എത്ര നൈസാക്കിയാലും. ഇിചിരിക്കാനണ്ടാവോലോ?
കനംഉണ്ടാകും.
അത് ച്ചിരി വലിപ്പം കൊറവല്ലേ നമ്മടേനെ.
വലിപ്പം കൊറവ് ആ അതന്നെ.
നമ്മടെ അത്രയും വലിപ്പം വയ്ക്കൂല അവരന്ന് പറഞ്ഞാ മിഷിയത്തിൽ പരത്തിെയെടുക്ക്ണ ഒരു സാധനാ അത്
ആഹ്
അപ്പൊ നല്ല പരന്ന് നല്ല നൈസായിട്ട് വരുന്ന പത്തിരില്ലേ
നൈസായിട്ട് കിട്ടും ആഹ്
അപ്പ അതുകൊണ്ട് ഞങ്ങള്പ്പ അവ്ടെന്ന് നാളെപ്പൊ അവ്ട്ന്ന് എന്തായാലും കൊണ്ടരും
അഹ് അഹ്
ആ അപ്പൊ ഇനിപ്പോ ഏ നാളിനി വേറൊന്ന് കാണിക്കന്ന് അറിയാൻ പാടിയില്ല ഞങ്ങള്- ഈ പറഞ്ഞപോലെ ഉച്ചക്ക്ന്ന് പറഞ്ഞാ കൊറേ നേരം കഴിഞ്ഞാലേ കിട്ടവോളല്ലേ എറച്ചി
കിട്ടൊള്ളൂ ആഹ് ആഹ്
ഞാൻ പറഞ്ഞു വല്ലോം മേടിക്കാൻ പറഞ്ഞു ഉച്ചക്ക് രാവില്ത്തേക്ക് മേടിക്ക് ഉച്ചക്ക് പിന്നേം അതുമേട്ട് പടിന്നോണ്ടിരുന്ന നമ്മടെ- കുളിം കഴൂല നനയും കഴിലാ ഒന്നും കഴൂലാന്നേ ആ അപ്പൊ സാധാരണ ഇവിടെ ബിരിയാണി മേടിക്കലാണ് പതിവ് ഇനി ഇപ്പൊ നാളെ എങ്ങനെയാന്ന് അറിയാൻ പാടില്ലാ
അഹ് അഹ് ആഹ് ഇനീപ്പൊ തേങ്ങാ പാലങ്ങനെ ഇണ്ടാക്കി നോക്കുവാണേ അതേയില്ലേ
ഇത് ഞാൻ ഇണ്ടാക്കി നോക്കണ്ട് ഇത് ഞാന് നോക്കണം ഇണ്ടാക്കി നോക്കണം
എ ഏ അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് ഏ അ പച്ചക്ക് അരക്ക്ണേക്കാലും നല്ലതാ
ആ പച്ചക്ക് അത് പച്ചചൊവ മാറല്ലേ ഒന്ന് ചൂടാക്കുമ്പോ തന്നെ ആഹ് അത് നല്ലതായിരിക്കും എന്തായാലും എനിക്കി - തേങ്ങാപാല് ഇങ്ങെന ചൂടാക്കണ കാര്യംഒന്നും അരിയാൻ പാടില്ല ഇനിപ്പോ അതൊന്ന് നോക്കട്ടെ
ആ ഓരോ നാട്ടിലും ഓരോ തരം- ഇഷ്ടപ്പെടോ ആ ഇഷ്ടപ്പെടുംഅത് തീർച്ചയായിട്ടും ഇവിടെ മക്കക്കാ ഭയങ്കരിഷ്ടാ പത്തിരി മേടിക്കുമ്പോ അപ്പൊ പറയും- പത്തിരിമേടിക്കുമ്പോ അപ്പൻ പറയും തേങ്ങാപ്പല് ഇണ്ടാക്കീല്ലേ
ആഹ് ഇണ്ടാക്കില്ലേന്ന് ചോദിക്കുംയില്ലേ
ആഹ്
അതില് മുങ്ങി നിക്കുമ്പോ നല്ല ടേസ്റ്റാണല്ലോ
ആ തന്നെ പത്തിരി മുങ്ങി നിക്കുമ്പോ നല്ല ടേസ്റ്റ്ണ്ട് ആദ്യക്കെ എനിക് വലിയ കാര്യയായിരുന്നു പിന്നെപ്പൊ എടുക്കലിലാതെ പിന്നെ മൊത്തിത്തില് നിർത്തി പിന്നെ ഇനിയിപ്പ ഇനിയിപ്പ ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം അന്നേരം ഒന്ന് പറഞ് നോക്കട്ടെ ആ വൈകുന്നേരം എന്തേങ്കിലും ഉണ്ടാക്ക്- കണ്ടന്നനിയപ്പാ
വൈകുന്നേരം ആ വൈകുന്നേരം അപ്പത്തിന് അരച്ച് വെക്കാമെന്ന് ഓർത്തു
അപ്പത്തിന്നില്ലേ
ഉം പുളിമാവ് ഇരിപ്പോണ്ട് നിങ്ങളെങ്ങനെണാവോ നിങ്ങള് എങ്ങനെ അപ്പ -
ആഹ് ഞാനും പുളിമാവ് എടുത്തു വയ്ക്കും എ നിക്ക് അല്ലാണ്ട് കാച്ചി വച്ചാലും എന്റെ ശരിയാവ്നില്ല
ആഹ് ചെലവര് ഇങ്ങനെ കാച്ചി അല്ലെങ്കി ഈസ്റ്റ് ഇട്ട് അങ്ങനെയൊക്കെ ഇണ്ടാക്കൊല്ലോ
ഞാൻ ഈസ്റ്റ് ഒന്നും ഇടൂല പിന്നെ കാച്ചണ കാര്യം പറയണല്ലൊ എല്ലാരും കപ്പി കാച്ചിഏതാണ്ട് ചെയ്യ്ണില്ലേ
ആഹ്
ആഹ് എന്റെ അടുത്തും പറഞ്ഞു നാത്തൂനൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇണ്ടാക്കിട്ട് ഞാൻ വല്ലിയ പാട് എനിക്ക്ത് ഇച്ചി പാട് പോലെയാ നിക്ക് തോന്നണെ
അത് ഭയങ്കര പാടന്നെ കപ്പികാച്ചല് ഇച്ചരി പുളിമാവ് എടുത്തു വെച്ചേക്കുവാണെങ്കിൽ ഇച്ചരി കൂടുതല് എടുത്ത് വെക്കണം
ആ ഉവ്വാ അത് കാരണം സുഖാ പുളി മാവ് എടുത്തു വയ്ക്കുമ്പോൾ പുളി ഇണ്ടാവേല്ലോ അയിന്
പുളി ഉണ്ടാവില്ല ഞാൻ രാവിലെ അരച്ചു വെക്കണെ രാവിലത്തേക്കുള്ളത്
ആഹ് രാവിലെ അരക്കുള്ളൂ
ആഹ് അപ്പൊ നല്ല ചെലവര് വൈുന്നേരം അഞ്ച് മണിക്ക് അരച്ച് വെക്കും പിറ്റേന്ന് രാവിലത്തേക്കുള്ളത് അല്ലെ
ഞങ്ങള് വൈകിട്ട് അരച്ച് ഞാൻ ഒമ്പത് ഒമ്പതരയാകൻ അരച്ച് വെക്കും ഞാൻ രാത്രി
ആഹ് അതെയോ
ആഹ് എന്നാലെ പൊങ്ങൂള്ളല്ലോ അലി പൊങ്ങുവോ
പുളിമാവ് കൂടുലുന്നുണ്ട കൊഴപ്പമില്ല ഞാൻ വൈകിട്ട് രാവില രാവിലെ ആറ് മണി അഞ്ചരക്കൊക്കെ അയരച്ച് വെച്ചിട്ട് എട്ട് മണിക്ക എ എട്ട- എട്ടരയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടീട്ട്
അപ്പൊ നല്ലോണം പൊങ്ങിയിട്ടുണ്ടാവോ
നല്ല പോലെ പെകും പുളിമാവ് ഇതുപോലെ ഇച്ചിരിം കൂടെ ഉണ്ട ഇപേ അരിയിടുബം ഇച്ചിരി അരി കൂടുതൽ ഇട്ടാൽ മതി
ആഹ് അപ്പ പുളിമാവ് വെച്ച് കൂടുതൽ വെക്ക ചോറ് കുറച്ചല്ല ഇടള്ളൂ ചേറ് ഒരു പാട് ഇട്ടുബോ പുളി കൂടൂലേ
അങ്ങനെയൊന്നുമല്ല ഒരു ഒരു വലിയ ജാറിനെ ഒരു പ ആ ഒരു ഒരു ജാറിന് അരി ഉണ്ടെങ്കില് ആ ഒരു കാല് ഒരു അരയില് താഴെ
ആ അത്രേൽ പാടു വെള്ള അല്ലാണ്ട് അതിന്റെ ഒപ്പ അരിയുടെ ഒപ്പം ഇടൂലല്ലോ എന്തായാലും ചോറ് ഒട്ടല് ഉണ്ടാവും പസ പോലെ പഞ്ഞി പിടിക്കൂലേ
ആഹ്
ആഹ് ആഹ് ഉവ്വ ഉവ്വ
പിന്നെ ഇച്ചിരി പുളിമാവ് പുളിമാവ് പൂണ് എടുത്ത് വെക്കുമ്പോ ഉണ്ടല്ലോ ആ ഒത്തിരി ചിലപ്പോ തല ഇങ്ങനെ പുളിച്ച് താഴത്തേക്ക് പോകുവല്ലോ
പോവ്വാ ചില സമയത്ത് പോണം
ആഹ് നമ്മള് അങ്ങനെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഒത്തിരി പുളിച്ച് പോകാതിരിക്കാൻ നടെ ഒരു പച്ചമുളക് അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി
അതെല്ലേ
ആഹ് അപ്പൊ പുളിച്ചാടൂല
ആഹ് അങ്ങനെ ഉണ്ടാവ അതെനിക്ക ആഹ്
അങ്ങനെയൊക്കെ ഓരോ ടിപ്സാ അപ്പൊ ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കു അപ്പൊ നല്ലതാണെങ്കില് ആളുകളോട് പറയും അല്ല പിന്നെ നമ്മള് അത് ആഹ്
ചൊള കിട്ടുന്നോർ വേ ഇതന്നും വന്നില്ലല്ല അല്ലേ
ഇല്ലാ എരിവെനുംവരില്ല കീറി ഒന്നും ഇടെണ്ടാ ചുമ്മ ഒരു ആ ഞെടുപ്പും കളഞ് കൂടി ഇട്ട് വെച്ചാൽ മതി വെറുതെ ഇട്ട മതി പിന്നെ രണ്ട് ദിവം കഴുമ്പോ എടുക്കുവല്ലോ പിറ്റേ ദിവസം. അല്ല അയിന്റെ. പിറ്റേ. ദിവസം എടു
ആഹ് എടുക്കും അതെന്നെ ഒരുപാട് ദിവസം വച്ചൊണ്ടിരിക്കുവൂലല്ലോ
ആഹ് അല്ലേ ചീഞ്ഞു പോവല്ലോ
ആ അല്ലെങ്കിൽ ചീഞ് പേമ്പോ പിന്നെ സാധനം കേടാക്കും അങ്ങന ഒരുപാട് ദിവസം ഫ്രഡ്ജിൽ വച്ചാല് കൊള്ളു ലല്ലോ
കൊള്ളൂല കൊള്ളൂല
ആഹ് ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഓരോ ടിപ്സുകള്
ആഹ് അതും പറഞ്ഞത് നന്നായെള്ളൂ
ആ ഞാന് അപ്പം എന്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു അപ്പൊ ഞാന് അതോ ഇങ്ങെനെ പരീക്ഷിച്ചു നോക്കി അപ്പം കൊഴപ്പില്ല നല്ലതാ തോനി രണ്ട മൂന്ന് വട്ടം അങ്ങനെ ഇട്ട് നോക്കി അപ്പം പുളിച്ചു പോവുല അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് പുളി ച്ച് ചാടി നാശമാവും
അല്ലെങ്കിൽ ഇച്ചിരി ഞാൻ വല്പ്പ ഉള്ള പത്രം ഇത് വയ്ക്കും പാത്രം വയ്ക്കണേ
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഇിചിരി പൊങ്ങി നിന്നാലും ഇപ്പൊ പെട്ടെന്ന് ചാടൂല്ലാത്ത രീതിയില്
അതെല്ലെ ആഹ് ആഹ് എന്ന വല്യ മഴ വരുന്നുണ്ട്
എന്നാ ശരി എന്നാ ശരി എന്നാ വെച്ചോ ഓക്കെ എന്നാ ആഹ്